എന്തൊക്കെ ഉം മകനെ ഒറക്കിംകൊണ്ടിരിക്ക്യാ
അയ്ശെരി പരിപാടി കഴിഞ്ഞോ ഫുഡയിച്ചോ
ഇല്ല ഇനി തൊടങ്ങണം, പിന്നെ അടിച്ചിട്ടില്ല തൊടച്ചിട്ടില്ല ഇന്ന് ജലദോഷം പിടിച്ചക്കണു ആൾക്ക്, അതുകൊണ്ട് ഭയങ്കര കുറുമ്പാണ് നേരംവെളുത്തെണീച്ചേ മുതൽക്ക് മേത് ത്ത്ന്ന് ഇറങ്ങീട്ടില്ല കരച്ചില് ഇടുത്ത് ഇങ്ങനെ നടക്കാ ഉമ്മച്ചിയെ ആഹ് ഇമ്മച്ചിയേ ചോയിച്ചിട്ട് അങ്ങനെ നടക്കാ
എന്തേ ജലദോഷം പിടിച്ചേ മ മയപ്പാറ്റല് കൊണ്ടോ
ല്ല പുറത്തക്കന്നെ ഇറങ്ങീറ്റില്ല എന്റെ കുറ്റിയാവ ഒന്ന് അങ്ങനെ പിടിച്ചിക്കണം അപ്പൊ ഇന്നാണെങ്കില് ഇവിടെ ഉം പിന്നെ തറവാട്ടിലാ പറഞ്ഞിരുന്നത് വല്ലിമ്മാന്റെ ആണ്ട് ആണ് അപ്പൊ ഇന്ന് തറവാട്ടില് തറ ഉം തറവാട്ടില് പിന്നെ മഴയായോണ്ട് ചളിയും പിളിയാണ് അപ്പൊ ആൾക്കാര് വരുമ്പോ ബുദ്ധിമുട്ട് ട്ടാണ്
ആ അപ്പൊ വൈ വൈ വൈന്നേരാണോ പരിപാടി
രാത്രിയാണ് പരിപാടി ചിക്കനൊക്കെ മസാല കൂട്ടി ച്ചിര് തൈര് ഒക് ചോറും അവിടുന്നൊക്കെ പിന്നെ ഉണ്ടായി കൊൻ്റാണ് ഫുഡ് പിന്നെ ചോറ് ചോറും ബീഫും അപ്പൊ ഉം ഇനിപ്പോ ഒന്നു മൊത്തത്തിലൊന്ന് ന്ന്പ്പ മേലണമ്മ ആ അമ്മായ്ക്കു വയ്യാത്തുമ്പോ എടങ്ങാറ് വേറെ ആങ്കിലും വന്ന് ഹെല്പ് ചെയ്യാണ്ടങ്കി തരക്കേടില്ല ഇത് ആരെ ലൊക്ക ഇനിയാ സമയത്തേക്കൊ വരുള്ളൂ. പിന്നെ ഇനിപ്പോ മേലെക്ക മൗലദോദനനക്കട ഇളച്ചി മുത്തച്ചി ഒക്കെണ്ട ഒക്കെ തന്നെ ഇഞ്ഞ് സ്കൂളുട്ടണ് ആ അനിയിപ്പോ മേലെ എന്തു മേലെയാണ് അതിന്റെ പരക്കം പായലാ ഹാളില്
ആ സ്കൂൾ ഇടാൻ അ ബ് സ്കൂൾ അവിടുന്ന് ഇട്ട് കുറച്ചധികം ദൂരണ്ടോ ഉം അ അയ്ശരി.
അപ്പൊ പിന്നെ അങ്ങനക്കായി. ഇല്ലേ മൂ ആ മൂത്ത് അച്ഛനും എളഛനും ഉണ്ട് മുത്തച്ഛനും ഇലക്ട്രീഷ്യനാണ് അത് രാവിലെ പോവും. എളച്ചന് പിന്നെ ഞങ്ങക്ക് ബ ക്കറി ഉണ്ട് അതിന്റെ സെയിൽസ് ആണ്. അപ്പൊ അത് ഓനും രാവിലെ നേരത്തെ പോവും പിന്നെ
ആ ആ ശരി അല്ലെ ആ സമയത്ത് വരാനെ നല്ലത് കൊറെക്കെ ആ സമയത്ത് വരിൻ നല്ലത് സത്യം വന്നാ ചില സമയത്ത് കേട്ടോ.
ആ പിന്നെ ഒക്കെ ഒക്കെ ഇതാവല്ലേ അപ്പൊ ഇനിപ്പോ ഒന്ന് ക്ലീനിങ് ഉണ്ട് ഇവനാണ് ഉറക്കീട്ട് വേണം മുറ്റം തന്നെ എന്ത് രാവിലെ ചിന്തി അവരിങ്ങനെ ചീത്തി ചീത്ത ഇതായ കൊണ്ട് നിന്നോണ്ടേ ഇപ്പ രാവിലെ പുറത്ത് കറങ്ങാൻ പോലക്കെ ക്ക് മൊത്തത്തിലൊരു ക്ലീനിക് വേണം. അപ്പൊ ഓനന്നണ് ഒറങ്ങി നിക്കാനിച്ചിട്ടാണ്. ഓന് ഉറങ്ങിക്കഴിഞ്ഞാൽ മൂന്നര ആവുമ്പോക്കിന് മകള് വരും മകള് വന്ന് കയിഞ്ഞാ ഓൾക്കൊരു ടി വി വെക്കലാ അല്ലെങ്കില് എന്തെങ്കിലും ഓക്കൊരു പൊറുതിയേട് ഇവരിങ്ങനെ ഉറങ്ങിക്കിടക്കണേ കണ്ട് കയിഞ്ഞാല്.
ആ അപ്പൊ പിന്നെ ആവോ ഓനൊണരും ചെയ്യും.
അപ്പയ്ക് അപ് അത് അപ്പക്കിനി നിയ്ക്ക് തീർക്കാലതൊക്കെ തീർക്കണം. ഈ അലക്കാനിള്ളത് മെഷീനിൽ ഇടാനിണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ചിക്കന് മസാലോരിട്ടിവെച്ചു ഇനിയിന്ന് ക്ലീനിങ്ങാണ് ഇനി ക്ലീനിങ്ങനൊള്ളു കാര്യാ
ആ പക്ഷെ ക്ലീനിംഗിനമ്മള് ഓര് മ്മളെ മ്മളെ വി ട്ടില് നമ്മള് ഒറ്റക്കാവുമ്പളതിനേക്കാളാണല്ലോ നമ്മള്
ആ പരിപാടി ആവുമ്പാ താൻ വാ ആ പിന്നെ ഞാനിപ്പോ പെരുതെനെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പെരുന്നാൾ ഒക്കെ കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഡീപ്പ്ക്ലീൻ ചെയ് താണ് അതൊണ്ട് പിന്നെ അത്രയ്ക്ക് വലിയതൊരു തില്ല ആഹ് മറാലിനിനൊക്കെ തട്ടി ഒന്ന് ശരി സെറ്റാ കെതാണ് പിന്നെ അന്ന് പെരുന്നാളിൻ്റെ അന്നത്തെ ഫൊമൊത് അതുകൊണ്ടേ പിന്നെ വീട്ടീന്ന് വന്നിട്ട് പിന്നെ ഒരുസം ഫുള്ളായിട്ട് നിന്നതാ പിന്നെ അത്രയ്ക്കൊന്നുല്ല മേലെ മേലയും കൂടി മേലെ അടിയും കൂടി ആവുമ്പോഴേക്കിനാണ് ഇതായി വര്യ ഉം-ഉം
നിയമ
പ്രശ്നല്ല സുഖായിട്ട് ഒരണ്ണം ആ ഓന് എങ്ങനെന്നറിയോ ഓന് ഓ പ്പിനി അന്നാ പിന്നെ ഓടാ ആക്കാറ് അത് അ തട്ടി ഇങ്ങാണ്ട അങ്ങട് അപ്പ അങ്ങട്ട് വൈകീട്ട് അങ്ങോട് വീഴേ അപ്പൊ പെരും പേടിയാ നിക്ക് അപ്പൊ ഞാൻ ഓൻ ഉറങ്ങുമ്പോഴേക്കും തുട കൂളു സാധാരണെ പിന്നെ മോള് മോൾ ഉണ്ടാണ സമയത്ത് സ്കൂള് തുറക്കുന്ന സമയത്ത് എന്തായിട്ടെന്നേച്ചാല് മേൽത്തെ ഒരു റൂമില് ഓളേം ഓനേം കൂടിട്ട് അടക്കും എന്നിട്ട് എന്തേലും കാർട്ടൂൺ വെച്ചിട്ടോ കള ച്ചനെന്തേലും പറയും ന്നിട്ടിവിട്ടെ തൊടച്ചിട്ട് ഒണങ്ങിയിട്ട് ഞാൻ ഓരോട് താഴേക്ക് ഇറങ്ങി വരാൻ പറയുള്ളു അങ്ങനെ ചെയ്യല ഇപ്പൊ മോളില് ആ ഉണ്ട ഒറ്റക്ക് ഒന്നും റൂമില്
മേ ഇല്ല ആഹ് ശരി പിന്നെ ന്തായാലും ഇനിപ്പം ജോലി നേക്കാറില്ലേ നിങ്ങ
നി ഇന്ന്-ഇന്ന് ഫുള്ള് ബിസിയാ
എന്നാ ഫുള്ള് വിസിയ ശ പിന്നെ ഏ ഫുഡ് എന്നിട്ട് ഉച്ചക്കൊക്കെ എന്താ
ഉച്ചക്ക്ക്ക്ല്ല അപ്പൊ ഒന്ന് രാത്രിക്ക് വേണ്ടല്ല ഉച്ചക്ക്ണ്ട ചോറുണ്ടായിരുന്നു തബി ചുറ്റി അപ്പൊ പിന്നെ ബീഫിന് രണ്ടഷ്ന ഇണ്ടായിരുന്നു അപ്പൊ അതേറ്റ ഒപ്പിക്ക ശപ്പ അടുത്ത വടുത്തോളം അവിയലന്നു അപ്പൊ അതും കൂട്ടി അ പിടിിച്ചച്ച് കിച്ചനിക്കൊന്ന ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് എന്തിനെങ്കില ഒന്നും അയച്ചാലല്ല എന്ന് കരച്ചിൽ തന്നെയാണ് ഭയ തെന്നെ മറ്റെ ഹസ്ബൻറ് വിളിച്ചിട്ട് ചോയ്ക്കുന്നതിന്റെ എടേലൊന്നോന് കൊറചേരം കാർട്ടൂൺ പിന്നെ ഇല്ലായ്മ പനിയൊന്നുംല്ല ജലദോഷം പിടിച്ച് പിന്നെബ്ലസ്റ്റിറിന്റെ ലുണ്ട് ഞനെ ല്ലസേഷ കൊടു ഇത്പ്പൊ രണ്ടി റാഷ ഇപ്പോഴും കൊടുത്തു ഞാൻ മെഡിസിൻ വങ്ങിച്ചു അങ്ങെനെ കൊടുക്കും ഈ പനി എന്തെങ്കിലും തോന്നും കെട്ട ബുദ്ധിമുട്ടോ തോന്നുണെങ്കിൽ അ കൊണ്ടൈകാളി ക്ക ആ ഇതപ്പോ ജലദോഷം വന്നി റ്റ് നല്ലോണം മൂക്കിന്ന് ഒലിക്ക്ണ്ട്അപ്പ ഈ കട്ട ഒരു ബദ്ധിമുട്ടുണ്ടാവല്ലോ ഞമ്മക്കാണെങ്കിലു അങ്ങനത്തന്നെല്ലേ
ആഹ് ആഹ് ജലദോഷം ഭയങ്കര ബുദ്ധിമുട്ടാ എനിക്കത നമുക്ക് വന്നഴി ഞ്ഞാല് പെട്ടെന്ന് ന്ന്മാറൂല പിന്നെ അതിങ്ങനെ ഉം ഇനി കൊറ്ച്ചയുമ്പം ആഹ് പക്ഷെ പ്പൊൽച്ച് ഒ മൂക്ക്ന്ന് ഇങ്ങനെ കഫം പോര്‌ന്ണ്ടോ ആഹ് കൊറച്ചഴി ഞ്ഞാ പിന്നെ മൂ കടയും ചെയ്യും അപ്പ ഉറങ്ങാനും കഴിയൂല ആകെ ബുദ്ധിമുട്ടാകും ആഹ് ഇവ്ടെ മോക്ക് ഇവ്ടെ മോക്ക് അനേഷ് തോസമട്ടുണ്ടായിട്ട് കൊറച്ച് ചെടാ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടേരുന്നു പെട്ടെന്ന് ഓക്സിജൻ കുറയും ആഹ് പെട്ടെന്ന് ട്ടെന്നൊറിയും അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്ക്യാ ഇപ്പ ഇ ഐ സ്യുലാവും അപ്പൊമ്മക്ക് ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടമ്മക്ക് അങ്ങനെ നമുക്കും കു ട്ട്യാളെ കാണുമ
ആഹ് എന്തൊരു ബുദ്ധിമുട്ടന്നറിയോ ഇവന ഇവന്നെ ഇതേ പോലെ തന്നെ പക്ഷെ അപ്പൊ ഞങ്ങള് പോ അവിടെ പോയിട്ട് നോക്കട്ടെ മൂന്നര മാസായിട്ട് അടെ നാല് മാസത്തിന്റെ അടുത്ത്ന്നിട്ട് ഒരു ജലം ഒരു തുമ്മല് പോലും ഉണ്ടായിട്ടില്ല നമ്മടെ നാട്ടില് വന്നിട്ട് അന്നേരാണ് ഇപ്പ ങ്ങനെ അസുഖങ്ങള് വര്ന്നത് അവിടന്നാണെങ്കി രാവും പകലും ഇല്ലാണ്ട പൊറത്തു ആക്കാരും പക്ഷെ എന്നാലും ഒരു കുഴപ്പം ണ്ടാവില്ല ഇവിടെ നമ്മളീഈ പരന്റുള്ളി തന്നെ എന്നാലും
ആഹ് കുട്ട്യേക്ക് അസുഖം വന്നാ തന്നെമ്മ അമ്മ
സത്യം പറയാ ഇൻക്ക് ആഹ് മക്കള് ഫുഡ് കഴിക്കാണ്ടിരിക്ക അതുപോലെ അഹ്തന്നെ പിന്നെ വസുഖം വര അങ്ങനെയൊ കഴിഞ്ഞാൻ ആക ഡൗണാകും
ആ അതെ അല്ലാരും ആങ്ങാനാകും ഉ പിനിക്ക അങ്ങനെ ഉപ്പമാരെേക്കാളും ഉമ്മമാര് ഭയങ്കരയിറ്റ് തൈക്കാരം നമുക്ക് മ്മക്കാണ് ഭയങ്കര ഉപ്പമാര്- കുറച്ച് സ്രോങ് യി് അത് ഒര് ശ്രദ്ധയില്ലന്ന് തെ ആ മാറിക്കോളും ക്ഷെ നമ്മക്ക് ഇവര്
എന്റെത് നേരെ ഓപ്പോസിറ്റ് ആട്ടാ ആൾ ഭയങ്കര ഇഷ് മക്കൊക്കെന്തേലും വന്ന കഴിഞ്ഞാ തുടങ്ങും ഞാൻ പറയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടോവാൻ നോക്ക ഈറ്റ് കൊണ്ടോവന്ന ആ ണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ് ആ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ് എന്തെങ്കിലും വീണിട്ട് കാലന്റെ മുട്ടുമമ്മക്ക് ഒരോരു മുറിയയി കഴിഞ്ഞാൽ അത് ഊതിക്കൊടുത്തോണ്ട് ടക്കാണ് പറഞ്ഞാ മതി തോനെ വരുത്തണ്ടാവുംന്ന്ച്ച അങ്ങനെ നടത്തും ഞൻ ഞാൻ ന്ക്ക് ഇത്ര വലിയ മൈന്റ്ണ്ടാവില്ല ഒ അറിയാം നമ്മളത് ശരി വിസ്രായിട്ട് കണ്ടതല്ലേ ആഹ്
ആ മുറിയൊക്കെ വച്ചുമ്പോ നമ്മള അങ്ങനെ തന്നെ ചിലപ്പോ ആ വീ പറയും
ആഹ് ഓടിച്ചല്ലേ അപ്പൊ അപ്പൊ കൊ കൊറച്ച കഴിഞ്ഞാൻ ശരിയാക്കോളന്നറിം
ആ
ന്നാൾ പെര്ന്നാൾൻ്റെ തലേന്നെ പെര്ന്നാ പെര് തൊട്ടിലീ ഒർങ്ങൂലപേ ഞങ്ങള് അവടെ പോയെന്നാരെ തൊട്ടിലീ പെര്ന്നാൾൻ്റെ തലോസം എന്തേയ്ദ്ചയ്ഞാല് രാത്രി ഞാൻ പെട്ടന്ന് പണി തീർകട്ടെച്ച്ട്ട് വേക എല്ലാതും ഒക്കെന്നെ ക്ലീനാക്കി പിന്നെ വേഗാവുമ്പോ ചിക്കനും തൊക് ഒകെ മസാല കൂട്ടിയെച്ച് അയിൻ്റെടേല്ണ്ട്ങ്ങനെ വെര്ണ് ഇമ്മചിയേ വിൾച്ങ്ങാണ്ട് ണട്ട്ങ്ങനെ മൂക്ക്ങ്ങനെ കാൺചെന്ന് പിന്നെന്താ പടച്ചോനെ ത് മൂക് മൂക് കാൺചെര്ണെ വന് ചോയ്ച്ചു കെര്തിങ്ങാണ്ട് നോക്കുമ്പോണ്ടല്ലോ മൂക്ക് മൂക്കിൽ മുത്ത് ഇട്ട്കാ ന്ന്ട്ട് ഞാനെന്തെയത് കട തീ കെട ത്തിങ്ങാണ്ട് ഞാന് ട്ടോർചട്ച്ച് നോക്കാനിന്നപ്പത്തിന് ഇവൻ കരഞ് മൂക്ൽ വെരലാട്ട്ട്ടു പിന്നെവൻ ഭയങ്കര കര്ചില് പിന്നാസാധനം കാണാൻല്ല ഞ് ഇത് കൊഴിഞ്ഞ് പൊയി കാണോ ഇത് മേലക്ക്‌ കേറിപേയി കാണോ എന്താറീലട്ടോ രാത്രി പത്ത് മണി കയിഞ്ക്ണ് പത്തേ മുക്കാല് ആ സ സമയൊകയ്ക്ക്ണ് ഇഞെന്താ ചെയ്യാ റബ് വെയ്ച്ട്ട് ഞ്ഞനട് അട്ത്തെ വീടിലാ കാക്കൂനെ വിൾച്ചോകി ആടേ ഓട്ടോണ്ട് അപോ ആ കാക്കൂന്ന്ചാ അന്നാ റേഡി വണ്ടിന്റെ റെഡിയേറ്റർ തോർന്ന്ട്ട് പിന്നെ വെള്ളൊന്നായിട്ട് കൈമക്കൂടായിട്ട് പൊള്ളിങ്ങാണ്ട് ഇര്ക്കാണ് ഈ വണ്ടിട്കാൻ കയ്യൂലെഡീയർഞ് പിന്നെ ഞൻന്താ ചെയ്യാ റബ്ബേ ച് വാപേണങ്കി വടെല്ല തറവാട്ട്ക് വിൾ ചെയ്ഞാല് വാപ് വാപ്പണ്ടെങ്കി വാപ്പേങ്ങനേലൊകെ അറേഞ്ജെയ്ത് പോരും ആ പിന് പിന്നേ എളഛനും മൂത്തഛനൊകെ രാവിലെ മുതല് പണി കയ്ഞ് വന്ന് ഒകൊന്ന് ഒറങ്ങ്ണ സമയാ കാരം പിന്നെ ഒക്കെ നേരം വെൾത്ത മുതല് ക്കേ തല്ലെ രാവിലെ ന്നാർത്ത പോവും പിന്നാട്തെ കട കൊഞ്ചിയാ പം ഞ് എന്താ ചെയ്യാ വാപ്പേണ്ചാ അജ്മീറ് പൊയ് കേര്ന്ന് അയ്ന്ങ്ങനെ ഞാൻ ങ്ങനെ ടെൻഷനട്ച്ചിര്ന്ന് ഇൻക് ഞാന് ഇൻ്റെ ആങ്ങൾ ആങ്ങള നാട്ടില്ണ്ടായിരുന്നു അ ഓന വിളിച്ച്വിടെ മല ണ്ടോച്ചാ ഉണ്ട് കരണം എന്നാ വഗം വാങ്ങനെ ജെെന്നുംങ്ങെ മൂക്കില്തിട്ട് പക്ഷെ കാണപ്പ എന്താച്ച എനിക്ക് സംശം എന്താ വെച്ചപ്പാ കൊണ്ട്പോയി കഴിഞ്ഞം ത്തിതിനകത്ത് ഉണ്ടോ ചെടികൾന്ന്ങ്ങനൊ കുഴപ്പമില്ല കൂളായിട്ട്ക്കും കൂളായിട്ട് നടക്കും എന്നട്ട് ഇങ്ങന അങ്ങനെ ഇട ആക്ഷൻകാട്ടുംഞാനും ഓനും ഇവിടെ കൊണ്ടോയി പോയി നോക്കിയെപ്പോ സിസ്റ്റർ പറഞ്ഞു സാധനം ഉള്ളിൽ ഉണ്ട് പറഞ്ഞു ഇതേപോലെ കയ്യും കാലം കൂട്ടിപിടിച്ചുതാക്കി അമൃത്തി ച് ഒരു സാ കമ്മിനി പോൽതൊരു സാധര കൊക്കള്ളായി
ഓ അഹ് ശരി ഇവിടെ അങ്ങനെ എന മൂത്തഛന്റെ മോന് അങ്ങനെ ഒര് സമൂ ത്തിട്ടിര്ന്നു ക്ഷെ അതെന്തോ അങ്ങനെ പെട്ടെന്ന് ങ്ങനായി പൗ എന്തോ ഒരു തുമ്മിയപ്പോ ഉ ഇങ്ങനെ കേറി പോഉമ്പോ ഒരു തുമ്മിയപ്പോ ഇങ്ങട് പോന്നു
ആഹ് ഇതങ്ങനെ പോന്ന് ബല് കുറെ പർന്നെന്നീ യൂട്യൂബില് വീഡിയോസ് ണ്ട് നോക്യോക് ഒക്യോക് എന്ത് സ് വീഡിയോസ് പ്പ നിയമിച്ചിട്ട് ഇവനെ കടന്ന് കട് ഇതാവോ തൊടാൻ പറ്റുന്നില്ല ഒരു നോക്കിര്ന്നേയ്ഞ്ഞാല് ഇൻക് പേടിയാണ് ആള് ആളെയ്ലാറെ കൊണ്ടൊവി കൊണ്ടോവി ർഞ് പിന്നെ അങ്ങട്ട് വേഗം ഞ് കൊണ്ടോയി പെയ്താലും ന്ന അഹ് ശരിയായി പോന്നു ങ്ങോട്ട് പോയെ ചിരിക്ക പിന്നെ പിറ്റേ ദിവസം എല്ല പെരുന്നാള് അല്ലേ അത് പിന്നെ എന്താ ജി മുക്കില് കാട്ടി യ്ച്ചപ്പൊ അപ്പൊ ഓൻ ചി
ആഹ് ഇങ്ങനെ മുത്തൊന്ന് കിട്ടിയാല് ഹ് ഓരോ കുട്ട്യേളും ഓരോ താ പ്പൊ ഇവിടെ അത്
ത് മുടിക്കുടുക്കിന്റെ ഒരു പൂവായ്രുന്നു ട്ട അത് ഓനെറിഞ്ഞ് പൊട്ടിച്ച് അയിന്റെ ഒരെദള് എടുത്ത്ങ്ങാണ്ട്ട്ട്ക്ക ഞാൻ ങ്ങനെ ചെറിയ സാധനങ്ങളൊന്നും ന്നും ഞാൻ തഴേക് ഇൻക് ങ്ങനെ പേടിയ മോൻ ചെയ്പിസ് തൊക്കെക്കെ കഴിച്ചിട്ട് ശല്ലം ക്കെ പോയിടും ഞാന് പെർക്കിങ്ങോണ്ടട് ക് കല്യാണം പറയും കുട്ട്നെ ഇള്ളോടത്ത് ഇടേ രുത്ട്ടോ ചെ കുറെ കുട്ടിളെടുത്ത് മുൺങ്ങിയാ ങ്ങനെയ്ക പറിണെ കേക്കാലോ അ പ പ്പ ടെൻഷ ന്നടിച്ചിട്ട് ഞാൻ ന്ന ഒന്നും ഞാൻ ടാൻ സമ്മയിക്കൂല്ല ഇതൊരു വല്യയൊരു പൂവാര്ന്നു ആ പൂവിനെർ കുഞ്ഞു പൊട്ടിച്ങ്ങാണ്ട് അയിന്റെ ദള്ടുത്തങ്ങിട്ടു
അ ശരി എന്നായിക്കോട്ടെ ഞാൻ വിളിക്കട്ടോ
ആ ആയിക്കോട്ടെ എന്നാ ശരി